ആഹ കേൾക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട് എന്താണ് വിശേഷം
നല്ല വിശേഷം എന്താ പണി
പണിയൊന്നുംല്ല ഇവിടെങ്ങനെ കിടക്ക്
അന്ത കെടക്കന്ന് മക്കള്
ഞാൻ പഠിക്കയാണ്
ആഹ ശരി മെറീഡല്ലല്ലേ എന്തിന പഠി പിന്നെ
ഞാന് ഡിഗ്രി കഴിഞ്ഞ ഇപ്പ രണ്ടു മാസമായി അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സ് നോക്കിണ്ടക്കെ
ആഹ താ ബി എ ബികോമാ ആ കഴിഞ്ഞു ആഹ ശരി റിസൽട്ട കൊന്ന
ഓഹ്
കിട്ടീല്ലേ
ഓ കിട്ടി
ആ എല്ലാ സമവും ഫസ്റ്റ് തന്നെ കിട്ടിയോ ലെങ്കീസ കിട്ടിയോ? ഹലോ കേൾക്കുന്നില്ലേ
ഹലോ ആഹ് കേക്ക്ണ്ട്
എക്സാം ഏഹ് സിമ്മുകളൊക്കെ ഫസ്റ്റന്നെ കിട്ട്യോന്ന് ചോയ്ക്ക
ഓഹ് ഇതുവരെ ഒന്നുണ്ടായിട്ടൊന്നുല്ല ഫുള്ള് കിട്ടിക്ക്ണ്
ആഹ് ശരി
ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല ഇല്ല ഫുഡ് കഴിക്കാൻ കൊറച്ചും കൂടെ കഴിയും
ആഹ് ആഹ് രാവിലെ ഉണ്ടാക്കേക്കൂലെ
ആഹ് ഉച്ചക്ക് നന്ന രാവിലെ ഉണ്ടാക്കി വെക്കൂല ലൈറ്റായിട്ടാ ണ്ടാക്ക ഇ രാത്രിയിലേക്ക് ചൂടാക്കണം ചപ്പാത്തി ഇണ്ടാക്കണം
എന്നും ഉണ്ടാക്കോ?
ആഹ് അമ്മക്ക് വേണം ഷുഗറ് ഉള്ളത് കൊണ്ടേ ട്ടില് ആരൊക്കെള്ളെ ഹലോ വീട്ടിൽ ആരൊക്കെ ഇള്ളത്
ല് ഉമ്മയും ഉപ്പയും ഞാനും
ഒരു കുട്ടിയൊള്ളു ഒരു മോളെയൊള്ളു
താത്തണ്ട്
ഉം ഉം എങ്ങനെ
ഉം താത്ത മാരീഡ് ആണോന്ന് ചോയ്ക്ക
ആഹ് ഓള് കല്യാണം കഴിഞ്ഞു അവിടെ മക്കളൊക്കെല്ലേ വെൽതാ എത്രേലാ പടിക്കുന്നെ ഇല്ല ഇപ്പൊ നോക്കുന്നോന്നുല്ല
ആഹ് പഠനം കഴിയട്ടെലേ
ഉം ഉം
ഇനി എന്താ ബികോം കഴിഞ്ഞിട്ട് മക്കള് ഒരാള് ആറാം ക്ലാസില് ഒരാള് മൂന്നാം ക്ലാസ്സില് രണ്ടും മോളാ
ഏഹ്
ഉം
രാവിലെ നേരത്തെ പോവൈക്കുലെ ക്ലാസ്സില്
രാവിലെ എട്ട് മണിക്ക് ട്യൂഷൻ ഇണ്ട് പിന്നെ ഒമ്പതര വരെ ഇണ്ടാവും അത് കഴിഞ്ഞ് സ്കൂളിൽ പോകും അത് കഴിഞ്ഞ് വന്നാ പിന്നെ മദ്രാസണ്ട് അങ്ങനെ പോവും ഇനി എന്താ ചെയ്യാണ്ട് വിചാരിക്കുന്നു ഡികോം ഒക്കെ കഴിഞ്ഞിട്ട്
ഞാനിപ്പ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് ചെയ്തോണ്ടിരിക്ക
സപ്രേറ്റ് ആയിട്ട്
ആ ഡിഗ്രി കഴിഞ്ഞേരം അയിന് പോവാ വിജാരിച്ച്
ആ തുടങ്ങിയോ ക്ലാസ്
ക്ലാസ് കൊറച്ചോസായി ഇപ്പൊ തൊടങ്ങീട്ട്
ആ എങ്ങനെ ഓൺലൈൻ ആയി ഇട്ടാ അല്ലെങ്കില്
അല്ല ഓഫ്ലൈൻ ആയിട്ടന്നെ
ആ ശരിയാ എങ്ങനെ എമൗണ്ട് ഒക്കെ വരുന്നേ
അവിടെ മൂന്ന് മാ നാലു മാസത്തെ കോഴസ് ആണ് ഇപ്പൊ മ് ആ മുപ്പത് ട്ട്യാണ്
ആ ശരി ഓല് ജോലിയിലാക്കിതരോ
അങ്ങനാ പറഞ്ഞത് പ്ലേസ് ഹസ്മെന്റ് ഉണ്ട്ന്ന്
ആ മ് അത്ശരി ബികോമൊക്കെവുമ്പോ നല്ല സാധ്യത ണ്ടല്ലോ സി എക്കൊന്നും താല്പര്യമല്ലേ
അത് കൊറേ പടി കൊറെേ പേപ്പർ ഇങ്ങനെ ക്ലിയർ ആക്കാണ്ടാവൂലേ കിട്ടോന്ന് അറിയില്ലല്ലോ
നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കണം ന്നാലേ കിട്ടും
അതന്നെ
മം അല്ല അക്കൗണ്ടിങ് നോക്കിയാൽ തന്നെ ജോലി സാധ്യത ഉണ്ടല്ലോ പിന്നെ എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സും ഉണ്ടെങ്കിലേ
ആ ആ അങ്ങനെ അയിന് പോവാ വിരിച്ച അയിന് കേയറിയതാണ് ഇനി എന്താവുംന്ന് അറിയില്ല
ആഎന്തായാലും നല്ലോണ്ണം പഠിക്കി ഒരു ജോലിയൊക്കെ ആവട്ടെ
ആ
ഇപ്പൊ എന്താ ചെയ്യുന്ന
എങ്ങനാ
ഇപ്പ എന്താ ചെയ്യുന്നു ചോിക്ക ഉപ്പാ
ഒപ്പക ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിളിന്റെ ഷോപ്പുണ്ട്
ആ ശരി ങ്ങക്ക് രണ്ട് മക്കളായിനുല്ലേ താത്തക്ക് എത്ര മക്കളാ
താത്തക്ക് മക്കളായില്ല
ആയില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറെയായോ
കൊറച്ചായിട്ടള്ളൂ
എന്താ ഹസ്ബൻറിന് ജോലി
അവര് കോട്ടയത്ത് വർക്ക് ചെയ്യാ മൊബൈൽ ഷോപ്പ്
ആഹ ആ ശരി ഉമ്മക്കെ സുഖമായിട്ടിരിക്കണോ
ഓ സുഖംതന്നെ അവിടെയോ
കൊഴപ്പൊന്നൂല്യ ഉമ്മെഉപ്പീണ്ട്
ഇങ്ങളെ വീട് അവിടെ അടുത്തന്നെണോ
അന്നല്ല വീട് ഒരു മുക്കാ മണിക്കൂറും പോൺ
പോവല്ലേ
ആഹ് പോവലുണ്ട് അങ്ങനെ എപ്പോഴൊന്നും പോവില്ല എപ്പോഴും പോയി പോരാൻ വേണ്ടിട്ട് പോകും.
വെക്കേഷനിലൊക്കെ പോയിന്
വേക്കശൻ അങ്ങനൊന്നുമല്ല വേക്കശൻ നായിന്ന് വെച്ച് പോകാനൊന്നും കഴിയില്ല അവിടെമ്മ സുഖമില്ലാത്താള
ഉം ഉ അപ്പൊ അങ്ങനെ പോവാൻ കയില്ല പോലെല്ലെ
പെങ്ങന്മാരൊന്നും ഇല്ലെ വന്ന് നിക്കാന് പിന്നെ രണ്ട് ഏ എട്ടന്മാരാണ് സൊക്കു മക്കാക്ക് ഈസ്കൂളു മദ്രാസക്കെ ഒഴിവുള്ളപ്പോ പോലെ ആരെങ്കിലും വേരു അന്നേപ്പോ ഒരു ദിവസം രണ്ടു ദിവസംക്കെ പോയി നിക്കും അത്രേ പറ്റൂ ചിലപ്പോ രണ്ടുസം കഴിയും ചിലപ്പോ മൂന്ന് മാസം കഴിയും അങ്ങനെഒക്കെ
അങ്ങനെ കൃഷിഒക്കെ ഉണ്ടോ വീട്ടില്
അങ്ങനെ ആ കൊഴപ്പില്ല കൊറച്ചൊക്കെ ചെയ്യും അപ്പൊ
ഉം ഉം
ഉം വഴ അങ്ങനെക്കെ ഒരുപാടൊന്നുംല്ല എന്നാലും കൂടാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ തൊടില് ചെയ്യും ഡോപ്പ കൃഷിഒക്കെ ചെയ്യുവോ
ഇല്ല കൃഷി അങ്ങനെ ചെയ്യലൊന്നു ഇല്ലവു ഉമ്മ അങ്ങനെ എന്തെങ്കിഒക്കെ ചെറിയ ചെറിയ എന്തെങ്കിലൊക്കെ നടുന്നതല്ലാതെ ആഹ് ആഹ് അതിക്കൊ ഒന്നും ഇല്ല
ആഹ് പിന്നെ കോളേജ് പ്രൈവറ്റി വിട്ടാ പഠിച്ചേ അല്ലെങ്കില്
അല്ല പ്രൈവത്തല്ല
ആഹ ശരി ഇപ്പൊ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും
ഓ ട്രിപ്പ ഒക്കെ ഉണ്ടായിന്
അടിപളിയിനോ അെങ്കിൽ ലേഡീസല്ലോ
അല്ല മിക്സ് തന്നെ
ആഹ് ശരി അടിപൊളി കഴിഞ്ഞോ
ഓ മണാലിിക്കയിന
ആഹ ശരി ട്രിപ്പൊക്കെ പോയില്ലേ
ആഓ വയ്
നിക്ക് ആഹ എന്ന ക്യാമ്പ് അങ്ങനെയൊക്കെ ഉണ്ടോ
ണ്ടേനു
അലുണ്ടാവൂല്ലോ ഒരു ട്രിപ്പ്ല്ലേ
അയില് അങ്ങനെ ട്രിപ്പായിട്ടില്ല ഇനി ക്യാമ്പാ ഇണ്ടായിനി
ക്യാമ്പിലൊരു ട്രിപ്പ് ഉണ്ടാവലില്ലേ
ആ റ്റൂ ഡേയ്സ് ട്രി പണ്ടൈന്
ആഹ് അത് ഇങ്ങട്ടാ പോയത്
അത് പാല ആലപ്പുഴെ
ആഹ് ശ ഉം നിങ്ങള് ക്യാമ്പിന് അവിടെ നിൽക്കലേനു
ആഹ് ക്യാമ്പിനന് ഏഴൂസം അവിടെ നിന്ന്
ആ
പോരാൻ പറ്റൂലല്ലോ
ഉം ശരി പിന്നെന്തൊക്കാ ഫ്രണ്ട്സ്കളൊക്കെല്ലേ
ഉം
ഫ്രൻസളൊക്കെ കല്യാണം കഴിച്ചു തുടങ്ങിയോ
കൊറച്ചൊക്കെ എല്ലാർതൊന്നും കഴിഞ്ഞില്ല എന്നാലും കൊറച്ചൊക്കെ കഴിഞ്ഞിക്ക് അങ്ങനെ
അത്തിലൊക്കെ ചിലപ്പോൾ തൊടങ്ങീണ്ടാവുല്ലേ വേഗം വഴി മാറി കൊടുക്കണല്ലോ
ഉം ഉം ട്രിപ്പ് പോവലുണ്ടോങള്
ഞങ്ങള് അങ്ങനെയൊന്നുല്ല ഇവിടപ്പ ഇങ്ങനെ ആയതൊണ്ടേ പോഴുംക്കെ അങ്ങനെ ഉം പോവാന് കഴിയലില്ല എന്നാലും മ് ഫസ് ടൈംമിലൊക്കെ പോയി പിന്നെ താജ്മഹലൊക്കെ പോയി ട്ടുണ്ട്
ഏ
ഉം ഫസ്റ്റ് ആ മോളായ സമയത്ത് മൂത്താ ആളായ സമയത്ത് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പ് ആയിട്ട് അങ്ങനെ പോയി
ഏ
അജ്മീര് ആഹ് ൻ്റെ ഉമ്മേം ആങ്ങളേം ഏടത്തിയും നാത്തൂനൊക്കെ ണ്ടായിനി ഇന്ന് ഞാനും ഇക്കാക്കിം മോളും അങ്ങനെ പോയിരുന്നു പിന്നെ ചെറിയ പോവും വല്ലപ്പോഴും അയ്‌ന് നല്ല ഇഷ്ടണ് പോവാന് ഓ അജ്മീറില് പോയിനി
ഉം ഞങ്ങളും ട്രിപ്പ് പോയപ്പോ അങ്ങോട്ട് പോയനി അജ്മീറ്ലെ
ആ എനിക്കിഷ്ടാണ് ട്രിപ്പ് പോവാനൊക്കെ പക്ഷെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല ഇവിടെ ഉമ്മ ഇങ്ങനെുള്ളതോണ്ട ഓ ഇക്ക് കൂടുതൽ ഇഷ്ടം ഊട്ടി മൈസൂരൊക്കെ പോവാൻ മയിസൂ മൈസൂര്. പോയിണ്ട്ട്ടോ മൈസൂര് പാലസ് സ അതൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ വയനാട് ഒരു വിധക്കെ പോയിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ പോലെ കോളേജ് പഠിക്കും ണ സമയത്ത് ക്യാമ്പിന്റെതില് എൻ എസ് എസ്
എൻ എസ് എസിന് ഉണ്ടായില്ല
ഓ ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ടുണ്ട് മ്മ് പിന്നെ മലമ്പുഴ പാലക്കാടും പോയി ട്ടുണ്ട്
ആ ആ
തിരുവനന്തപുരം പോയിട്ടുണ്ട് അങ്ങനെ ആഅങ്ങനെയൊക്കെ എന്നാലും ഒരുപാട് ഇനിയുംകെ കെടക്കണ് ക്കല്ലേ കാണാന് ഒരുപാട് എടുക്കല്ലേ പിന്നെ അന്ന് പോയ വയനാടൊന്നും അല്ല ഇന്ന് ഒരുപാട് ഇതൊക്കെ വന്നില്ലേ കൊറെ റിസോർട്ട് ട്ടുകളും സംഭവങ്ങളൊക്കെ വന്നല്ലോ ഉ എങ്ങനെ ക്ലാസ്സ്ന് പോവലെങ്ങനെ ബസ് ന് പോന്ന്
ആ ബസ്സ് നാ പോണോ
ഉം ദൂരണ്ടോ
അല്ല കൊറച്ച്
ഉം ഉം
ഇന്നായിക്കോട്ടെ ഞാൻ വിളിക്കണ്ട് ട്ടോ
ഓക്കെ ഒന്ന് മെസ്സേജ് അയക്കേണ്ടി